ഹലൊ ആ. സുഖാണ്.
മയണ്ടൊ.
ഒരു നാല്മണി വരെ മഴണ്ടായ്ന്നില്ല. ഇപ്പ നല്ല മഴണ്ട്.
ആഹ്. ഇവിടെ അങ്ങൻ തന്നേണ്. ഇന്ന് നല്ല നല്ല വെയിലായിര്ന്നു. വയങ്കര മഴലേ. ഉം.
തുണിളൊകൊന്നാണ്ട് ഒണങ്ങി കിട്ടീലേ
ആഹ് അതെ മക്കളൊക്കെ ഉം ര മഴ ആയതോണ്ടൊക്കെ അകത്തന്നെ ആയിരികുലേ
ആഹ് ഒക്കെള്ളില്ലന്നെ അല്ലേലും അവരങ്ങനെ പൊറത്തു പോയി കളിക്കലില്ല
ഏഹ് അഹ് ശരി ഉം പിന്നെ തല്ലൂടോ തമ്മില്
ആ കദേള്ളൂ
അത് ശെരി
തല്ലി വിരിക്കാനെന്നെള്ളൂ നേരൊ
മ്മ്ഹ് പിന്നെ ഫുഡൊക്കെ ആയ രാത്രിയക്
ആഹ് അതായി ഞാന് ഇന്ന് സ്കൂള് വിട്ടിട്ട് ഇന്റെ വീട്ട്ക്ക് പോന്ന്ക്കാ
ഏഹ് സ്വന്തം വീട്ടിലാള്ളത് ആഹ് നാളെ വെള്ളിഴ്ചെണല്ലേലേ മദ്രസ്ല് ആഹ് മദ്റസ്സ് ലീവായി ഏഹ് സ്കൂളും ലീവല്ലേ ആ ശരി ഇ നാളെ വൈകുന്നേരന്നെ പോണ്ടേ
ആഹ് അതുവാണം നാളെന്നെ അല്ലെങ്കിന്നന്താച്ചാ അഞ്ചേ മുക്കാ ആറ് മണിക്കാണ് മദ്രാസ് അപ്പൊ പിന്നെ അഞ്ചേ മുക്കാല്ന്നീച്ചു പോണം അയിലുന്നല്ലത് നാളെ പോവല്ലേ
ആഹ് രാവിലെ ആറ് മണിക്ക് മദ്രസ്സ്ണ്ടാവൂലേ ഏഹ് കെട്ത്തന്നെ വീട് ദൂരല്ലേ
ആഹ് കൊറച്ചൊക്കെ പോന്നാ മതി ഒരു അരമണിക്കൂറൊന്നു വണ്ട ഒരു പതിനഞ്ച് മിൻറ്റ്കെ മതി
ഏഹ് ശെരി പിന്നെ എടക്ക് എടക്ക് പതിനഞ്ച് സം കൂടുമ്പം പോവോ വീട്ട്ക്ക്
ആഹ് ആഹ് രണ്ടാഴ്ച കൂടുമ്പോ
ഏഹ് പ്പൊ പെരുന്നാക്ക് പോയി വെന്നായിരികുലേ
ആഹ് ആഹ്
ഉം
ഇനിപ്പ അടുത്താഴ്ച മോഹറം ഒമ്പതും പത്തൊക്കെല്ലേ
ഉം അന്ന് വരോ ലീവ്ണ്ടാവുമ്പോ രണ്ടൂസത്തെ ലീവ് ഒക്കെ ഇണ്ടാവോല്ലോ മദ്രസ് തില് ഉണ്ടാവൊള്ളൂല്ലേ
അന്നും വ അന്നും വര്നംന്ന് വി വിചാരിക്ക്‌ണൊക്കെണ്ട് ഇഞ്ഞിപ്പൊ സാഹചര്യം എങ്ങനെ അറിയില്ല
ആഹ് എടക്ക് രസാണ്ല്ലേ വീട്ടിക്ക്‌ങ്ങനെ പോവുമ്പൊ
ആഹ്
ചാൻസ്ട്ട്മ്പൊക്കെ പോരാ മതില്ലേ ഉം ഉം ഉം പിന്നെ വീട്ടിലെക്കെ
ക സ്‌കൂള്
നാളെ സ്കൂൾണ്ട് ഇവിടെ ഇനി വെള്ളി സ്കൂൾണ്ടാവും ശനി ഞായറു ആണ് ലീവ്
പോവാം പറ്റില്ലല്ലോ
പോവാൻ പറ്റില്ല എന്തെങ്കിലും വേറെ എന്തെങ്കിലും ഒരു ഒയിവ് അങ്ങനെ കിട്ടിയാല് ചെലപാട് കിട്ടുങ്ങനെ ഒത്തൺ കിട്ടും ആഹ് എ എന്തോ ഭാഗ്യത്തിന് ചെലപ്പൊ ചെലപ്പം എന്തെങ്കിലും ഒക്കെ ഇങ്ങനെ ക് ട്ടും ഇങ്ങനെ അങ്ങനെയൊക്കെ പോവുള്ളൂ ഉം ശനി ആഹ് ശനി ഞായറും മദ്രസ്ണ്ട് പിന്നേ പിന്നെ ഇപ്രാവശ്യം ഈ പറഞ്ഞ പോലെ
ഞങ്ങളേ ഈ ലീവ് എന്ത ഇത്ഞ്ഞി ശനിയാഴ്ചക്കക്ക് ആക്കായിരുന്ന മതിയാര്ന്നൂന്ന് അപ്പൊ പിന്നെ ഒരൊയിവൂണ്ടാവൂല
ആഹ് പിന്നെ ഇതുവരെ പിന്നെ ഇതുവരെ പിന്നെ ആഹ് ഇതുവരെ പിന്നെ പിന്നെ ആറ് മണി ഏഴ് മണി ഏയരക്കേന്നു മദ്രസ് ഇപ്പൊ ഈ വർഷാണ് ആറ് മണി ക്കായത് ഇങ്ങള് പറഞ്ഞ പോലെ അപ്പൊ അങ്ങനെള്ളന്ന് ഞാന് ചെലപ്പൊ ശനിയാഴ്ച മദ്രസ് വിട്ടിട്ട് പോയിട്ട് ഞായറാഴ്ച രാവി രാവിലൊക്കെ പോരോയ്നി. പി ബുദ്ധിമുട്ടന്നേണ് ഇപ്പൊ അ അങ്ങനീം വയ്യ. ഇപ്പൊ പിന്നെ ആറ് മണിക്ക് ആയിനോട് ഇപ്പൊ അങ്ങനീം വയ്യ
ആഹ് ആഹ്
ഉം പിന്നെ ഇതേ പോലന്നെ എടക്കെടക്കൊന്നും പോവാൻ പറ്റൂല. ഹസ്ബന്റ് ഇതേ മാതിരിയന്നെ ഒരു കുറച്ചൂസം അങ്ങട് ഒരു മാസൊക്കെ അങ്ങട് ആവണം ചോയ്ക്കണെങ്കില് അപ്പൊ പിന്നെ എന്തേല് ചാൻസ് കിട്ടുമ്പോളൊക്കെയല്ലെ നടക്കൊള്ളൂ. എട പിന്നെ എന്നെങ്കിലും ഒരു ഭാഗ്യത്തിന് ഒര് രണ്ട് ചെലപ്പൊ എന്തെങ്കിലൊക്കെ കൊറേ കയ്യുമ്പോ ആഹ് ഉം പിന്നെ ഉം വന്ന് എല്ലാരേം കൂടെ വർത്താനം പറഞ്ഞു കൊറച്ച് കയ്യുമ്പൊ പിന്നെ പോവാനും ആവൂലേ
ആഹ് അതാണേ ഉം ഇപ്പൊ ഇന്റെ ഈ കോള് കാരണം വർത്താനത്തിനും കിട്ടണില്ലാ പറീണ്ടോലൊക്കെ
ഏഹ് അഹ് ശെരി ഇവടെ അറീല. ഇന്നലെ തൊടങ്ങീട്ടൊള്ളൂ ഇന്നലെയാണ് റെഡിയായത്. മിനിഞ്ഞാന്ന് തൊടങ്ങി ഉം
ഇതില് ഇരുന്നിട്ടേയ് കോള് വിളിക്കാ ഇരുന്നിട്ടേയ്
ആഹ്
ഞമ്മക്ക് ഇപ്പൊ ഈ ടൈമ് കയ്യോളല്ലേ ഇപ്പൊ ഒന്ന് വിളിക്കാൻ പറ്റൊള്ളൂ. അപ്പൊ അത് മൊതലാ ക്കാ ഏഹ്
പിന്നെ വേറെന്താ പിന്നെ വേറെ എ എന്താ ചെയ്യുണ്ടോ ജോലി എന്താ ഇങ്ങനെ എന്തേ ഇണ്ടോ
ഇല്ലേയ് ഒന്നിനും പോണൊന്നൂല്ല
ഏഹ് തയ്യലൊക്കെ അറിയോ
ഇല്ല ഞാനൊന്നും പഠിച്ചിട്ടില്ല
ഏഹ് ഏഹ് അത് ശെരി വീട്ടില് ഞാന് അറിയും. ഇന്റെ കാര്യങ്ങള് സ്വന്തം ഒക്കെ ചെയ്യുള്ളൂ അല്ലാതെ പൊറത്തുന്ന് കൊടുക്കലില്ല എന്റെ മക്കക്ക്
കിട്ടാൻ തന്നെ ഭാഗ്യാണ്
ആഹ് എന്റെ സ്വന്തം നിന്റെ മക്കൾക്കും എന്റെ മക്കൾക്കും ഇങ്ങനെ ചെയ്യും അല്ലാതെ പൊറത്തേക്ക് ഒന്നും കൊടുക്കൂല
എന്റെ മാപ്പിള പോകാൻ പോയി പഠിച്ചാനൊന്നും അയക്കൂല
അത് ഇവടെം അങ്ങനെ തന്നെയാണ് ഞാൻ പിന്നെ പറഞ്ഞ് മന്തി പൊറത്ത് നല്ല ഭയങ്കര ആയിട്ടൊന്നും കഴിക്കൂല പിന്നെ നമ്മളെ സാധാ അപ്പൊ ഇങ്ങനെ പറയും ഞാന് പോണം വെറുത ഇരിക്കുമ്പം ഒരുരോന്നിങ്ങനെ വെറുതെ പറയും അറിയൂല സമ്മതിക്കൂല അറിയാം എന്നാലും വിടൂല അപ്പം ഇങ്ങനെ സമ്മതിക്കൂല ഞാൻ വെറുതെ ഓരോ കമ്പ്യൂട്ടർ പഠിച്ചണം എന്നൊക്കെ ഇങ്ങനെ പറയും വെറുതെ
അല്ലെങ്കി പിന്നെ ഓൺലൈൻ ആയിട്ടൊക്കെ എന്തേലുമൊക്കെ നോക്കണം
ഉം ഉം ഉം പിന്നെ സ്വന്തം വീട്ടില് ആരൊക്കെ ഉണ്ട് കല്യാണം കഴിച്ച് വിട്ട് സ്വന്തം വീട് തന്നെ
സ്വന്തം വീട്ടില് രണ്ട് ആങ്ങളമാരും ഉമ്മയും ഉപ്പയും ഞാനും
ഉം ഉം
പിന്നെ ഇവിടെ അടുത്ത് തന്നെ എളാപ്പാടെ വീടും അമ്മായിടെ വീടും ഒക്കെ ഉണ്ട്
ഉം അൽവാസിലൊക്കെ ഉണ്ടാവുലോ ഇഷ്ടം പോലെ
എഹ് എങ്ങനെ
ആൽവാസികളൊക്കെ ഉണ്ടാവൂലേ
ആ ആ അയൽവാസി കളൊക്കെ ഉണ്ട്
ഉം ഉം അത് ശരി
പിന്നെ ഇവിടെ എള ഞ എളാ പ്പാടെ മക്കളൊക്കെ വന്നാ നല്ല രസ ഓര് ഈപ്രാവശ്യം എല്ലാർക്കും ക്കും ഒരുപോലെ ഒരിവ് കിട്ടുമ്പോ എല്ലാരും ഒപ്പ വരിക അപ്പൊ നല്ല രസ ഇപ്പൊ പിന്നെ ഇന്റെ ഞങ്ങളുടെ സ്കൂള് മാത്രേള്ളൂ വെള്ളിയാഴ്ച ലീവ്ള്ളത് ഓലൊക്കെ വെള്ളി ഈ പറഞ്ഞപോലെ ശനി ഞായറും ലീവെള്ള സ്കൂളാണ്
ആ ആ അത് ശരി
അപ്പൊ പിന്നെ ഓല്ക്കൊന്നും വരാൻ പറ്റില്ല
ഉം ഉ ഉം പിന്നെ രാത്രിയേക്കുള്ള കായോ ഫുഡ്
ആ അവിടന്ന് ഒക്കെ ഇണ്ടാക്കി വെച്ചിട്ടാ പോന്നിക്ക്ണ് ഇവിടത്തെ പിന്നെ വന്നിട്ട് നോക്കിയിട്ടൊന്നുമില്ല ഒക്കെ ആയിട്ടുണ്ടാവും. ഇവിടെ വന്ന അടുക്കളയേ കാണൂല തിന്നാ നേരത്തേക്ക്. എവിടെ കെട്ടിച്ചെടത്തോ ആ കെട്ടിച്ചോടത്ത് ഉമ്മയും ഇപ്പുണ്ട്. ഞങ്ങളന്നെ ഉള്ളൂ ഒരു മകനെ തന്നെയുള്ളു പിന്നെ ഒരു മകളും
ഉം പിന്നെ പിന്നെ എന്തൊക്കെയാ
അവിടത്തൊക്കെ ഒരുങ്ങിയോ
ആ ഇവിടെ പിന്നെ ചപ്പാത്തി എന്തെങ്കിലും ഉണ്ടാക്കണം രാത്രി ഉം പിന്നെ ഇവിടെ അല്ല, ഞാനും മക്കളാകുമ്പോ ചോറ് തന്നെയ ആരുന്നു കൂടുതല് ഉച്ചക്ക് വെക്കണ ഉണ്ടാവും അപ്പൊ അതിന് ഹസ്ബൻഡ് ഉണ്ട് അപ്പൊ ഓല്ക്ക് ചപ്പാത്തി എന്തെങ്കിലും ഒക്കെ വേണം
ഹസ്ബൻറിന് എന്താ ലീവിന് വന്നക്കാ
ആ ഇപ്പൊ ലീവിന് വന്നാണ് അപ്പൊ
ആഹ്
അപ്പൊ എന്താ ചപ്പാത്തി അപ്പൊ ഇന്ന് ഉച്ചക്ക് വെച്ച ഉണ്ടായി ആ മക്കൊക്കും പിള്ളൊർക്കും ഉണ്ട് ഉച്ചേക്കുള്ളേനെ അപ്പം
അപ്പൊ ചപ്പാത്തി ഉണ്ടാക്കി കഴിഞ്ഞ് ഓല്ക്കും വേണ്ടേല്ലേ
മക്കള് ഇവിടെ വല്യ ഇഷ്ടൊന്നും ഇല്ല ചപ്പാത്തിയൊന്നും അപ്പൊ ചോറ് ഓൽക്ക് ചോറുണ്ട് ഞാന് ചെലപ്പം ചപ്പാ ത്തിക്കും ഒരേ ചപ്പാത്തി രസണല്ല നല്ല ഒര് ഉണ്ടവുമ്പോക്കെ നല്ല കറിയൊക്കെ ഉണ്ടാവും. അപ്പൊ പിന്നെ
കറി വെക്കാല്.
അത് എന്തെങ്കിലും മീൻകറിയോ ചിക്കനോ എന്തെങ്കിലും ഉണ്ടാവും. ഒല്ണ്ടാവുപ്പോ പിന്നെ അങ്ങനെ എന്തെങ്കിലും വേണ്ടെരും നല്ല എന്തെങ്കിലും കറികളോ. അപ്പൊപിന്നെ ചെലപ്പോ ചെലപ്പോ ചോറൊക്കെ ബാക്കി ഉണ്ടെങ്കി പിന്നെ ചിലപ്പോ അതന്നെ കൊടുക്കും ട്ടോ നിർബന്ധം ഒന്നും ഇല്ല ഒന്നും ഉണ്ടായിട്ടൊന്നല്ല അപ്പൊ വെറുതെ ഇങ്ങനെ കരര്ത്‌ണതാണ്. തടി കൂടണ്ടന്ന് പറഞ്ഞ്ങ്ങണ്ട് കുഴപ്പല അസുഖം ക്കൊന്നും ഇണ്ടായിട്ടൊന്നല്ല അപ്പൊ പിന്നെ. ചെലെപ്പോ എന്തെലും ബാക്കിയൊക്കെ ഇണ്ടാ ആഹ് ആഹ് കര്ത്ണതാ ഉം ഉംഅത് ഇവിടെ ങ്ങനെ നിക്കുമ്പളെ തടി വയിറ്റ് കൂടാണ് പറഞ്ഞിട്ട് നാട്ടിൽ നിന്നാണ്ട് അപ്പോ ഇവിട്ട്ന്നൊന്നും ചെയ്യ്ണ്ല്ലല്ലോ. തടി ഉണ്ടായിരുന്നു അപ്പൊ ഇങ്ങനെ ഡയറ്റ് ചെയ്യിത് കൊറഞ്ഞ്ണ്. ഭക്ഷണം ഇങ്ങനെ കരുതിട്ട്. ഇപ്പം കോറെ കൊറഞ്ഞ്ണ് അപ്പോ പിന്നെ അപ്പൊ അങ്ങനെ ചെലപ്പോക്കെ ഇതെ പോലെ ബാക്കി ണ്ടങ്കില്‌ ഇനി ഇപ്പോ അത് പോരെ ചോയിക്കുമ്പോ അത് മതി ഉണ്ടെങ്കില ഇയിപ്പോ അത് പോരക്കുമ്പോ ആ മതി. ഇന്ന്പോ ഏതായാലും കുറച്ച് ഇണ്ടാക്കണം. അപ്പോ പിന്നെ ടൈമ് അവുമ്പോ കൊറച്ച് മതി തോനെ ഒന്നും വേണ്ട.
പൊടി എടുക്കോ?
കൊറച്ച് മതി ഒരു നാലെണ്ണോ അഞ്ചെണ്ണോ ഒക്കെ മതി ഓര്ക്ക്. ന്നലാണ്ണം അങ്ങനെയൊക്കെ ആയാലും മതി എത്രയും കുറച്ചായ അത്രയും നമ്മള് കൊറ കൊടുത്ത തിന്നും എന്നോട് പറയല്ല തോനെ എനിക്ക് തരരു
ആഹ് ആഹ് എന്നിട്ട് പോവാനയിക്കുണോ ലീവ് കയ്യറായോ?
ഇപ്പടുത്ത് വന്നിട്ടേ ഉള്ളു. ഒന്നൊന്നര മാസത്തോളം ഉണ്ടാവുള്ളു ലീവ്.
പൊറത്ത്ക്ക്കൊക്കെ പോയോ എന്നിട്ട്?
ഇല്ലേ വന്നിട്ട് കാര്യമായിട്ട് പോയിട്ടൊന്നുല്ല പിന്നെ. മഴയൊക്കെല്ലേന്നോ ആഹ് രണ്ട്സം മുമ്പേ മഴയല്ലേ.
ആഹ് ആഹ് ഉം. എത്ര കുട്ടിയൊളന്ന പറഞ്ഞ്.
എനിക്ക് രണ്ടാള്.
രണ്ടാള്.
ഉം.
പഠിക്ക്ണെ?
മോള് ആറ്ല്ല. ആറാം ക്ലാസ്ല്ല മം മം മോന് അംഗനവാടിയിലും.
ആഹ് അംഗൻവാടില
പിന്നെ നങ്ങക്ക് എത്രയാ ഒരാളാ?
എനിക്ക് നാലാള് വല്യോന് ആറാം ക്ലാസ് പിന്നെ നാലാം ക്ലാസ്സില്, പിന്നെ ട്വിൻസ രണ്ടാള് ഓല് യു കെ ജിയില്
ഏഹ് അത് ശരി. അ കൊറച്ച് പാട് പെട്ണ്ടാവൂലേ ട ട്വിൻസിനൊക്കെ.
മൂന്നാം ക്ലാസില്. അല്ല മൂന്ന് വയസ്സായി കിട്ടളോ നല്ല പാട് ക്കെട്ട്ക്ക്ണ് ചില്ലറ പാടൊന്നുംന്നല്ല.
ഉം എല്ലാരും ഉമ്മൊക്കെ സഹായിക്കാതിലേല്ലോ അതപ്പോ നടക്കൂലല്ലോ.
ഇമ്മാക്ക് അവിടത്തെമ്മാക്ക് വയസായിക്ണ്.
ആഹ് ശരി.
നല്ല കഷ്ടപ്പാടന്നെയായിരുന്നു ഉ രാത്രിയും പകലും ഉറക്ക ക്കല്ലാതെ തലവേദന എടുത്തിട്ട് അങ്ങനെയൊക്കെ കുറെ കഷ്ടപ്പെട്ടു അപ്പൊ എന്തായാലും ഒരു ആഹ് ശരി ശരി ആഹ് ശരി.